ഹലോ
ഹലോ കേക്കുന്നുണ്ടോ
ആഹ് എന്തൊക്കെ വിശേഷം
നല്ലെന്നെ അങ്ങനെ പോൺ
എന്താ പരിപാടി ചായക്കെ കുടിച്ചോ
ആഹ് ചായേം കുട്ച്ചടീര്കിണ്
എന്തന്ന് സ്പെഷ്യലിണ്ടാക്കി
പ്രത്യേച്ചൊന്നുല്ല നെയ്യപ്പന്നെണ്ട് അങ്ങനയ ചായക്കൂട്ടി
ആഹാ മഴണ്ടാ അട്ക്ക്
ഏഹ് ആഹ് ഇവിടെ നല്ല മഴെം കാറ്റൊക്കെണ്ട്
മഴ നല്ല ഒച്ചേക്ക്ണ്
ആഹ്
ഉം
ഫുഡ്ഡിനെന്താ സ്പെഷ്യലെന്താ
എപ്പൊം
നൈറ്റ്
രാത്രി സ്പെഷ്യലായ്ട്ടൊന്നുല്ല ദോശിം കറിയും മീങ്കറിയും
ആഹ് ന്നിട്ട് മീനെന്താ കാട്ടി
മീന് മത്തി.
ആഹാ
ഉം
പിന്നെ വേറെന്തൊക്കെ എന്നിട്ട്
വേറെന്താ ഇങ്ങള് ഇന്ന് പണിന് ഒരുങ്ങ്യ.
ചായ പണി ഒക്കൊരുങ്ങി ചായ പ്രത്യകിച്ച് വൈകുന്നേരം കുടിക്കലില്ല.
ആഹ്
ഒറ്റക്ക് ആയതൊണ്ട് ആഹ് ചായ കുടി അങ്ങനെ ഇല്ല.
ഉം ഉം വീട്ടില് വേറാരുല്ലേ.
ഹലോ
ഹസ്ബൻ്റ് എത്തീട്ടില്ല ഞാനും മക്കളും ഉണ്ട്
ആഹ്
ഹലോ കേക്ക്ന്നില്ലേ.
ഹസ്ബൻ്റ്ന്റെ ഉമ്മയൊന്നുംല്ലേ ആ ഇണ്ട് ഹസ്ബൻ്റ്ന്റെ ഉമ്മയൊന്നുല്ലേ
ഉമ്മ ഇവിടെ ഇല്ല.
ആഹാ ഉം വേറെ രാത്രിയേത്തേക്ള്ളായ.
ഹലോ രാത്രിക്ക്. രാത്രിക്ക് പ്രത്യേകിച്ച് ഒന്നുല്ല്യ. ഉച്ചക്ക് ചോറ് വെച്ചത്ണ്ട്.
എല്ലാരും കഴിക്കോ.
എല്ലാറും കഴിക്കോ
ആഹ് അതെ അതെ അതെ എല്ലാരും കഴിക്കും. ഞാനും മക്കളും ഹസ്ബൻ്റെന്നെ ഹലോ കേ ല്ലേ
ആഹ് ഇണ്ട് ണ്ട് പറഞ്ഞോ.
ആഹ് റേഞ്ചിന്റെ എന്തോ പ്രശ്നാണ് തോന്നുണുല്ലേ ആഹ്
ആഹ് ആഹ് ആഹ്
ഞാ അപ്പൊ രാത്രി എല്ലാരും അത് കഴിക്ക ചെയ്യ.
ആഹ് അതെ അതെ.
ഹലോ ആഹ് പിൻ വേറെ പണിയൊന്നും ഇണ്ടാവൂലാല്ലേ.
വേറെ പണിയൊന്നും ല്ല്യ ഇനി വാ ബാങ്ക് കൊടുക്കാറായില്ലേ.
ആ ആയി ഏഴ് മണിയാ ആറേ അയ്ബത്തിയെട്ടിനല്ലെ മുക്കാലല്ലേ ആയിട്ടുള്ളു.
ആഹ് പിന്നെ വേറെന്തൊക്കെയാന്നിട്ട്.
ഇപ്പോം ഭയങ്കര മയോണ്ടല്ല തണുപ്പല്ലേ.
ഭയങ്കര തണുപ്പാണ് കിടന്നാ ഉറങ്ങി പോവും.
ഉം തുണിയൊന്നും ഒണങ്ങുന്നൂല്ലാ
അതെ ഉം അതും വെയില് ഇടക്കൊന്ന് വരും അപ്പൊ നമ്മള് പുറത്തക്കൊന്ന് ഇടും ഒണങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ മഴ പെയ്യും
അതെ
അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ കാലാവസ്ഥ അതെ. തണുപ്പുണ്ട് നന്നായിട്ട്.
അതെ തുണിയൊന്നും ഉണങ്ങിയിട്ടി- ലെങ്കിൽ എന്തോ ഒരു സ്മെല്ലു വ
ഹാ
മറ്റേ സ്റ്റിഫ് ആന്റ് ഷൈൻ എങ്ങാനും മുക്കേണ്ടി വരും.
അതെ അതെ അതെ.
ഉം
മഴക്കാലത്ത് അത് മുഖ്യമാവും.
ഞാ പിന്നെ
ചായക്ക് നെയ്യപ്പം വീട്ടിലുണ്ടാക്കിയതാണോ?
അല്ല അല്ല പുറത്തുന്ന് വാങ്ങിച്ചാ
അങ്ങനെ പുറത്തുനിന്ന് വാങ്ങലാണോ ചായ കുടിക്കാനൊക്കെ വൈകുന്നേരം.
ഞ എപ്പ ഒന്നും വാങ്ങൂല്ല വേണ്ട.
ആ എടക്ക്ല്ലേ, എടക്കൊരു പൂതിയാണല്ലേ.
അതെ അതെ.
പുറത്ത് ചായയും കടിയൊക്കെ കഴിക്കാന്
ഉം പൂതിയുള്ളവര് അങ്ങനെ ആയിരിക്കും.
അതെ.
ഉം.
സ്പശാലായിട്ട് എന്തേലോക്കെണ്ടകോ?
ആ ഞാനി ഇപ്പൊ എന്റെ മാപ്പിളന്റെ വീട്ടിലാ ഉള്ളത്. ഇന്നല്ലാ വന്നേനാ നാളെ വീട്ടിപ്പോം
അപ്പൊ അവിടെ ഫുൾ സ്പെഷ്യൽ ആവുമല്ലോ.
ഇവനുണ്ടാവും ആ എണ്ട് പക്ഷേ എന്നാലും. വീട്ടില് പോകുമ്പ ക്ലാസ്സ് എല്ലാം ഉള്ളതല്ലേ.
അതെ.
ഉം
ന്നട്ട് ക്ലാസ്സൊക്കെ എങ്ങനെ പോണ് ഇപ്പോ
ഇപ്പൊ നല്ലതന്നെ അങ്ങനെയും പോണം. നല്ല രീതിക്ക് അങ്ങ് പോവും. ഉം എക്സാം.
എക്സാം ആണല്ലേ.
ജൂലായ് പതിനഞ്ച്.
ആ
അതൊക്കെ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളു.
ഉ മഴക്കാലത്ത് അതെ. തല കയറുള്ളല്ലേ.
എല്ലാരും അങ്ങനെത്തന്നെ. എക്സാമിന്റെ തലേന്ന് പഠിച്ചാലെ എന്തേലുമൊക്കെ കേയറുള്ളൂ.
ഉം ഉം
പിന്നെ മഴക്കാലം കൂടെ ആകുമ്പോൾ ബുക്ക് എടുത്താൽ പെട്ടെന്ന് ഉറക്കം വരും ചെയ്യും.
അതെ ഉറക്ക് മാത്രം മണ്ടിമാന്ന്.
അതെ മഴയാണ് തണുപ്പും.
ഉം
കിടന്നാ ഉറങ്ങും.
അതെ.
അവിടെപ്പന്നിട്ട് ഇപ്പ മഴ പെയണില്ലന്നാ പറഞ്ഞെ.
ഇപ്പ ഇല്ല നേരത്തന്നെ ഇണ്ടായി.
ഉം ഇവിടെ മഴ പെയ്തോണ്ടിരിക്കാണ്
ഉം രാവിലെ നല്ല മഴയായിരുന്നു
ഉം രാവിലെ വല്ലാണ്ട് മഴ ഇണ്ടായിട്ടില്ല ഇപ്പോ വൈകുന്നേരണ് മഴ സ്റ്റാർട്യ്തത്
അതെ
ഉം
ഇവിടെ ഫ്രഡിലാണെങ്കിൽ വലിയൊരു തോടൊക്കെ ഇണ്ട് നല്ല വെല്ലോണ് അപ്പോ പ്രത്യേകിച്ച് ച്ച് നല്ല തണുപ്പുണ്ട്
ആ പിന്ന
പിന്നെ പോഴേലൊക്കെ പോവാറുണ്ടോ?
എവിടാ
പോഴ പോഴെല്
ഇല്ല ഇല്ല അവിടോന്നും ഇതുവരെ
ആ-ഹ്
ഉമ്
പിന്നെ എന്തൊക്കെ ഫുഡൊക്കെ സ്പെ ഏഹ് ബിരിയാണി മന്തി ഒക്കെ ഉണ്ടാക്കോ സ്പെഷ്യലായിട്ട്
മന്തി ഒന്നും ഇതുവരെ വെച്ചട്ടില്ല ബിരിയാണി എല്ലാം ഉമ്മവെക്കും പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനതല്ല
നെയ്ച്ചോറൊക്കെ ഇണ്ടാക്കോ
ഇല്ല അറിയില്ല അയി കറക്റ്റ് വെള്ളത്തിന്റെ അളവറിയില്ല
ആ -ഹാ -ഹാ-
ഉമ്
ഒന്ന് റെഡിയായി വരണം
ഉമ് റെഡിയയാണം
ഉം
ഉം
പിന്നെ ഇപ്പൊ എന്താ പണി പഠിച്ചോണ്ടിരികാ
പഠിക്കാൻ വേണ്ടി നോക്ക്ന്ന് ഉം
പിന്നെ ക്ലാസ്സിലെങ്ങനെ ഫോണ് നോക്കിട്ടണല്ലേ ഇപ്പ ഏതെല്ലതു ഫോണിലാണല്ലേ ഇള്ളത്
അല്ല ഫോണിലെ പി ഡി എഫ് അപ്പൊ അത് നോക്കിട്ട് എഴുതിട്ട് വേണം പഠി ഫോണില് പഠിക്കാനായാല് അയ്ല് വാട്സആപ്പ്ത്തോ ഫേസ്ബുക്ക് ഇൻസ്റ്റേറ് അങ്ങനെങ്ങ അതെ അപ്പൊന്ന നടക്ക പോവൂല
നടക്കൂല ബുക്ക് എടുത്ത ഒരു ചടപ്പെങ്കാരം
അതേ
പിന്നേ ഇനിപ്പോ നേരത്തെ കെടക്കോ എക്സാം ആയതോണ്ട്
ഇല്ല ഇല്ല എക്സാം പതിനൊന്നിന് തുടങ്ങേയൊള്ളു
ആ ആല്ല നേർതെ നീച്ച് പഠിക്കാൻ വേണ്ടി നേരത്തേ കെടക്കോ
ഇല്ല ഇവിടന്ന് ഇല്ല ഇനി വിടുന്ന് അഞ്ചര ആറ് മണിയാകുമ്പോ എനീക്കും പഠിക്കാനുള്ളൊരുതില്ല പിന്നെ രാവിലെ പോണ്ടേ
അതെ അതെ
വീട്ടി പോയിട്ട് നോക്കണം.
വീട്ടിൽ പോയാലേ ഇതൊക്കെ നടക്കുള്ളൂ ഇവിടെ ആകുമ്പ പെട്ടെന്ന് ഒരുങ്ങി കഴിഞ്ഞ് പോണ്ടേ
ആഹ് എന്നെ ഉം
പിന്നെ ഇഞ്ഞ്‌ പ്പൊ നൈറ്റും നൈറ്റ് ദോശയാ കഴിക്ക ചോറ് കഴിക്കാറില്ല
ഇല്ല ഇല്ല നമ്മള് ഇവിടെൊന്നും അങ്ങനെ ഇല്ല
ചോറില്ലല്ലേ ആഹ് ആഹ് ഇവിടെ ചോറ് നിർബന്ധമാണ് പക്ഷെ ചോറ് അങ്ങനെയല്ല എന്നാലും സ്പെഷ്യലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോഴ ഒന്നുമില്ല ചോറ് ഉച്ചക്ക് വെച്ചൽ തന്നെ ഉണ്ടാവുമ്പോ പിന്നെ ഒന്നും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കില്ല
അപ്പൊ രാത്രി വറവും അങ്ങനത്തെ എല്ലാം വേണ്ടി വരൂല്ലേ
ഉ അന്ന് ചിക്കൻ കൊറച്ച് വാങ്ങിട്ടുണ്ടായിരുന്നു ഒന്ന് കൊറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിന്ന്
ഉമ് ഉമ് ഉമ്
അപ്പൊ അത് കറിവെക്കും പൊരിക്കും ചെയ്തിട്ടുണ്ട്
ഉം ഞാനോ പിന്നെ നിങ്ങൾക്ക് നെയ്ച്ചോറക്കാറിയോ?
ഉ ഇനി ഞാൻ എല്ലാതും ഉണ്ടാക്കും
അപ്പ അയിന് എങ്ങനെയാ അരി അരിന്ന്‌ പറയില്ല വള് പിന്നെ ആണക്കും അറിയില്ല
ഒന്നര ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ നമ്മൾ ര രണ്ടര ഗ്ലാസ് വെള്ളം എടുക്കുക
ഒരു ഗ്ലാസ്നെത്രയാ?
ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം
ഒന്നരയോ ഒരോരുത്തർ പറയുന്ന ഒരു ഗ്ലാസ്സ് എരിക്കു ഒരു ഗ്ലാസ്സ് വെള്ളം
അല്ല ഒരു ഗ്ലാസരിക്കു ഒന്നര ഗ്ലാസ് വെള്ളം വേണം
ഏതരിയാണ് മറ്റേ ഇതന്നെയാ അഷ്റഫരിയാ
ചെറിയ അരിയില്ലേ ബിരിയാണി ഒക്കെ വെക്കണേ കൈമാറൈസ്
ഒരൂ പേരില്ല നമ്മള് ഇട ആഷ്റഫരിയാ അങ്ങനെ എന്തോ പറയും
ആ ഇവിടെ കൈമാറൈസ് എന്നാ പറയാ
അല്ലാ അയ വെക്കില്ല
ആഹ് മറ്റേ മന്തിയൊക്കെ ഇണ്ടാക്ക്ണ ആ റൈസെയ്ക്കാരല്ലേ.
വനസ്സ് ഇതല്ലേ മജു ബൂസിന്റെ
മജ്ബൂസിന്റെക്കെ ആ റൈസോണ്ടാണോ അവിടെ ഇണ്ടാക്കല്. ചെറിയ കുഞ്ഞ അരിയൊണ്ടല്ലേ കൈമാറൈസ്
കൈമ അല്ലാണ്ട് വേറെ ഇരിയുണ്ട് കുറെേ തരം ഇരിയില്ലേ
പല ടൈപ്പുണ്ട് ഇവിടെ അധികം കൈ തന്നെയാണ് യൂസ് ചെയ്യാറ്.
അതെയാ എന്നാ ശെരി ഞാൻ വിളിക്ക
ഓക്കെ